ഹലോ
ആഹ് കേൾക്കണില്ലേ
ആഹ് കേൾക്കണുണ്ട്, കേൾക്കണുണ്ട്.
എന്തൊക്കെയാ വർത്താനോം
നല്ല വിശേഷം
ഉം ക ഇന്നു കുറവായിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്നു രാത്രിയിൽ തൊടങ്ങിയ മഴ ഇന്നലെ ഫുളളുണ്ടായിരുന്നു.
ആഹ്.. അവിടെയങ്ങനെ ഇന്ന് ഇവിടെ മഴയൊന്നും പെയ്തി
ആഹ് ഇന്നു ചെറുതായിട്ടപ്പിളിപ്പ ളൊക്കെയായിട്ടങ്ങനെ ഉണ്ടായിരുന്നു.
ഉം.. ഇന്നലെ പുറത്തിറങ്ങാൻ പറ്റാത്തയവസ്ഥയാ
ആഹ്‌.. ഇതുവരെയങ്ങനെ ആഹ് ഫുഡ്റെഡിയായിക്കൊണ്ടേ ഇരിക്കണ്
പിന്നെന്താണ്
ഇന്നേന്ന്കല്യാണമുണ്ടായിരുന്നേ, അല്ല ഇന്നു രാ ഉച്ചക്കുകല്യാണമുണ്ടായിരുന്നു
ഉം എന്താ കഴിച്ച് അവിടുന്ന്.
അവിടുന്ന് നല്ല ബിരിയാണി ഇണ്ടായിരുന്നു പോത്ത് ബിരിയാണി.
ആഹ് പോത്ത് ബിരിയാണി നല്ല ടേസ്റ്റ് ആണല്ലോല്ലേ ച്ച് ഈ കോഴിക്കറി കോഴിനൊ കയ്യിലും ടേസ്റ്റ് പോത്താണ്.
ആഹ് പോത്താണ് അത ഓ. പിൻ ഓ ചൂടോടന്നെ കഴിച്ചത്.
അത് രുചിച്ചിണ്ടാവ.
ആഹ് ആഹ്.
ഉം വേറെ എന്തൊക്കെയുണ്ടായിരുന്നു.
വേറെ ഇല്ല അങ്ങനെ വലിയ കല്ല്യാണല്ല ചെറിയ പാവങ്ങളെ കല്യാണാ പോവാല് നിർബന്ധണ് അങ്ങനെ പോയതാ.
ആഹ് ആഹ് അല്ല രണ്ട് എന്താ സലാട്ട്ഒക്കെ ഉണ്ടായിന്നോ?
ഏഹ്
സലാട്ട് ആച്ചാർ ഒക്കെ ഇല്ലേയ്ന്നോ?
ആഹ് സലാഡ് അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നാരങ്ങച്ചാറ് ഒക്കെ വന്ന്ട്ടല്ലോ.
ആഹ ആഹ് ആഹ് ബിരിയാണിക്ക് രസാണ്.
ആഹ്.
ഉം ഇനിപ്പ എന്താ രാത്രി പരിപാടി.
രാത്രിക്ക് ഇനിയിപ്പൊ കഞ്ഞിണ്ടാക. ഇവർക്ക് കഞ്ഞി ഇഷ്ടാ എല്ലാവർക്കും നെല്ല തേരിന്റെ.
ആഹ് ആഹ് കുത്തരികഞ്ഞിആരിക്കു അല്ലേ ഉം ഉം ആഹ് ആഹ്.
ആഹ് അപ്പൊ എല്ലാർക്കും അത് ഇഷ്ട അപ്പൊ ഞാനിപ്പോ വേവിച്ച് വെച്ച്ക്ക്ണ്.
ആഹ് ഇനി അതിയ്ക്ക് കൂട്ടാനോ?
ഞ്ഞേയ്ക്ക് കോഴിമുട്ട പൊരിച്ചും.
ആഹ് പിന്നെ.
അച്ചാറുണ്ട്.
ആഹ് മതി എന്ത്‌ അച്ചാർ ഇള്ളത്.
അച്ചാറ് ഞാന് മാങ്ങട്ടീനി അതുണ്ട് പിന്നെ ജാതി ക്കന്റെ അച്ചാറ്ണ്ട് ജാധിക്കന്റെ തോട്. ആഹ് മതിയായിരുന്നു. അന്തിക്ക് പിന്നെ അങ്ങനോണ്ട് പോട്ടെ.
നേരത്തെ കഴിക്കോ?
ഓ ഞങ്ങൾ എട്ട് മണിന് മുമ്പ് കഴിക്കും.
ഉം കിടക്കലോ.
കെട്ക്കാൻ കൊറെ നേരാവും.
ഉം ഉം.
കിടക്കാൻ എല്ലാരും വെത്തി വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ.
ഉം ഉം.
നേരം വൈകും പത്ത് പതിന്നോന്ന്ണി ഒക്കെ ആവും.
ആഹ് കുടുംബം എല്ലാരും ഒന്നിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കല്.
ആഹ് എല്ലരും ഒപ്പം ഇരുന്നിട്ട്.
ആഹ് അത് നല്ലൊരു. ഇതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാനും കൂട്ടത്തോട്ട്ക്ക കഴിക്കുമ്പളേയ് അത് ഒരു പ്രത്യേക ഇതാണല്ലല്ലേ? നമുക്ക് ഭക്ഷണത്തിനൊക്കെ ഒരു രുചി കൂടും അല്ലോ? എല്ലാരും കൂടെ
എല്ലാരുംപട്ണ്ടാവുമ്പോ എല്ലാര വർത്താനും കേൾക്കാം.
അതാർണ് അങ്ങനെയെ വേണ്ടേ അതന്നെ വേണ്ടത്.
എല്ലാരും ഒന്നിച്ചന്നെ കൈക്കലൊക്കെ.
കന്ന് പഷെ ഒറ്റക്ക് കഴിച്ചാല് ഒരു കറിക്കുന്നൊരു ടേ എന്താ രുചിണ്ടാവുലാ.
കയാണെങ്കിൽ ചോർന്നതിന്നേല്ല.
ആഹ് ഒരു രുചീണ്ടാവില്ല നമക്ക് എന്തോ പോലെങ്ങനെ എന്തോ കയ്-
ഞാൻ ചോറ്ന്നൂലാ. ങ്ങനേ നിക്കൂ ആരേങ്കിലും വര്റ്റെ ആരെങ്കി വര്റ്റേ ന്ന് പർഞ്ഞ്ങ്ങാണ്ട്. ചോർന്നാ മട്യമ്മ്ക്ക്. നമ്മളേ ഞാന് തറവാട്ടിലായന്ന് എല്ലാരുണ്ട് ഞങ്ങള് മൂന്നാല് മരി- കള് ഒരു വീട്ടിലേന് ഇന്നിട്ട് ഞങ്ങള്ല്ലാരും ഒപ്പം ഇരുന്ന് മേം പണി കഴിച്ചും. ഇങ്ങക്ക് പണി ച്ചന്നാ. അവ്ട്ന്നിങ്ങട്ട് പോന്നിട്ടുണ്ടല്ലോ? അവ്ട്ന്ന് ഇങ്ങ്ട്ട് പോന്നിട്ട് ണ്ടല്ലോ ചോറും മാണ്ട- ചായേം മാണ്ട ന്ന്ട്ട്ഓല്റിം ങ്ങട്ട് പോര് താത്തേ ഇവ്ട്ന്ന് തിന്നാറിം.
ഹ് ഹ് ഹ് ഒറ്റക്ക് ഇര്ന്ന് തിന്നാനിലേ ഒരു സ്-
ആഹ് ഞാവ്ടെ ഓലങ് വിളിച്ചു എത്താണിയാളെച്ച് തിന്നാൻ കയ്യ്യിണില്ല ഞാങ്ങ്ട് വര്ട്ടേയ്ച്ചു. ആപ്പോലറിയാ ങ്ങ്ട്ട് പോരീയറി ംഅങ്ങന എത്ര വല്ല്യാണ്ട് കൊണ്ടോണ്.
അതേ നടക്കൂലേയ് പക്ഷെ മ്മ്ക്ക് കൂട്ടത്ത്മ്മെ തിന്നണേ എല്ലാരും ഒരുമിച് ച്ച് തിന്നുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റും.
ആഹ് ന്ന് ഉും പിന്നോല് എന്തേങ്കിലൊക്കെ ണ്ടാക്കുമ്പോ വിളിക്കും വെരീ പർഞ്ഞാണ്ട്. അപ്പൊ പോയി തിന്ന് പോരും
ആഹ
എന്തെങ്കിലൊക്കൊര് കൂട്ടാം വെക്കോക്കെയ്യല്ലോ മ്മള് ചക്കേ അങ്ങനെ എന്തെങ്കിലൊക്കെ ണ്ടാക്കുമ്പോ മ്ഹ്.
അതെ
അപ്പൊ രസാ
അതാർഞ്ഞെ എല്ലാരും ണ്ടാവ്മ്പോ മ്ക്ക് കൂട്ടാനൊന്നും തെകേയ്ല്ലാ.
തെകേയ്ല്ല മ്ഹ് ന്റെ മൂത്തച്ചീക്കെയ്ന് ഉശാറാ. ണ്ടാക്കാന് താത്താക്ക് സാനണ്ട് വെച്- വെച്ചൊട്ക്കാന് താത്ത ഫുള്ള്ണ്ടാക്കിയാണ്ട് പാത്രത്ത് വെള്മ്പി എല്ലാരേം ബൂള്ച്ചര്ത്തി കൊടുക്കും. അയ്ന് ഉഷാറാ, അയ്ക്ക് ചക്കക്കെ കൊണ്ട്രാണെങ്കി താത്തന്നെ പലവകേം ന്തൊക്കെ നമ്മള് പലവക്- അതൊക്കെ കൊന്ദ്രും അവ്ക്കപാടെ ഇട്ട് കാണ്ട് നല്ല ഉശ്ശറാക്കി വെക്കും.
ആ ചിലർക്കയ്ന്നെ നല്ല കൈപ്പുണ്യ ണ്ടാവും. ഇൻക്കങ്ങനെ കൈപ്പുണ്യം കിട്ടീട്ടൊന്നുല്ല
ആഹ് താത്ത ന്റെതാത്തക്ക്ണ്ട് മുത്തച്ചീതാത്തക്ക് നമ്മള് താത്- ത്തനെന്ന് പൊന്തിച്ചൊട്ത്താ മതി താത്തെയ് നിങ്ങൾത് നല്ല രസാണ്. ന്നാ താത്തറയും അങ്ങളൊക്കെ ട്മാർ റിനിന്നോളി ഞാണ്ടാക്കിയോളാറിം
ആഹ് അല്ലേയ്യ് ച്ചെലോര്ണ്ട് എന്ത് വെർതെ ആചെ അല്ലേ? ചെറിയൊരു ന്തെങ്കിലും ഒന്ന് വെറുതെ കലക്കിയാലോൽത് കാണാ നല്ല രുചി നമ്മള് എത്ര നോക്കിയാലും നമ്മ്ള്ളതാണ്ട് രുചി
എന്റെ ഉമ്മാക്കങ്ങനെ ങ്ങ്ട്ട് ന്റെ മകം പറീം എത്താണ് അയ്നെ കണ്ട്പട്ച്- ച്ചോളി ങ്ങള് കൊർച്ചീസം മ്മാന്റട്ത്ത് പോയി ന്ന്നോളീ റയും ങ്ള് അയ്ന്റ കണ്ട് പഠിച്ചു പോരീ പറയും.
ആ ഇന്റെരു അമ്മായിണ്ട് എന്ത്ണ്ടാക്കിയാലും രസാ.
ആഹ്
ന്നോടും പർയും ആ വർത്താനം. ന്റെ ഭർത്തവ് ഞാ മ്മാന്റത്ത്. ച്ചീസം പോയ്ന്നാ ഒക്ക പാചകോക്കെ പഠിച്ചോന്നറയും.
ആഹ് ന്റെ മകം പറേം എപ്പളും ബീനമ്മക്കെ ബിരാം മ്മറേം മ്മ ബിരാം വെക്കുമ്പോക് തൈരുല്ല്യാ പിന്നേ ചെർനാരങ്ങല്ലാ അങ്ങൻത്തോന്നുടൂലാ അന്റെ മകം പറേം നിങ്ങക്കൊക്- ക്കെമാണം ന്നാ ലെറ്റ രസോണ്ടാവുലാ.
ആഹ് അത് കൈപ്പുണ്യ കൊണ്ടായ്ക്കാരേ ആഹ് അഹ്
മ്മൊരു ബിരിയാണി മസാലന്നെ മ്മ മാങ്ങല്ലാ മ്മ ജാതിക്കല്ലേ? ജാതിക്ക പൊട്ടിച്ചു കണ്ടാണ്ട് ഇടല ജാതിക്കന്റെ കുരു എന്തിരുട്ടെ സ് ചാങ്കടിന്റെ മാ പറ എന്തൂര ടേസ്റ്റ് അമ്മാന്റെ ബിരിയാണി അതിനെ കണ്ടുപഠിച്ചോളി അവിടെ നിനോളി പറയും നമ്മള് ഏറ്റോ സ്വാധന ഇട്ടുണ്ടാക്കുമ്പോ അത്ര ടേസ്റ്റ് ഇിട്ടൂല ആറി
അതല്ലേ ർമ്മ ഞാനൻ കൊറെ ഇതാക്കി വെക്കും പക്ഷെ നാട്ട് രുചി ഉണ്ടാവലോ ഇവിടെ ചെക്കന് നല്ല ഉണ്ടാക്കാനൊക്കെ അറിയേ ഓല ഉണ്ട ഓ ന്ത്‌ കലക്കിയാലോ ചമ്മന്തിയൊക്കെ ചെൽപ്പോ വെർതെ നമ്മളർമ്പോ അത്രേ സാനട്ടാലുണ്ടാവില ഓനെർതാക്കുമ്പോ കാണ അയ്ന് പ്രത്യേക ടേസ്റ്റ് കൂട്ണ്. നനക്കറിയില്ല ആ്ഹ് എന്പ്പ ഞൻ ചായ ഉണ്ടാക്ക ണമെങ്കിലൂടെ അതിനും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നതാണ് പറ നമ്മൾ ഓല കുറേ മസാലയും കാര്യങ്ങളൊക്കെ തന്നെയക്കാ ഉപയോഗിക്കുന്നത് പക്ഷെ അതിന് ആണ പുണ്യം കൊണ്ട്
വേന്റെ അമ്മ വരുമ്പോ എ അമ്മ ചോറൊക്കെ കൊടുക്കുകണെങ്കില് അമ്മ പറ പിന്നെ പാത്തുമ്മ എന്റെ അ്മാനെ പറയല്ലേ പാത്തുമ്മ എ തട കച്ചോണ്ട് വളമ്പി തന്നാൽ തന്നെ മതി എന്തോ ഒരു ചോറ് രസ അവുള്ള ചോറും കറിയും മ ഞാൻ എത്ര വെച്ചാലോ ഉണ്ടാവില്ല അങ്ങനെ അപ്പോഴുംന്നെ കളയാക്കല എൻന്റെ മതോ
ഉം
മകനും മകളൊക്കെ പറയും നമ്മുക്ക് അകട് കിട്ടൂല ആ്ഹ് നമ്മുക്ക് അത് കിട്ടൂല ഓരോ കഴ കുയ്‌പുണ്യയണത് സത്യട്ടോ
ആഹ് ശരിയാണ് കൈപ്പുണ്യം കൊണ്ടാണ് ആഹ് ചെപ്പോപ്പ സങ്കടം ആവൂല്ലേ അങ്ങനെ നമ്മള് ഉണ്ടാക്കിട്ട ടേസ്റ്റില്ല എന്നൊക്കെ പറയ്പോ
പിന്നെത്താ ഞാൻ പറയുന്ന നിങ്ങളെന്നണ്ടണ്ടാക്കിയോ പറയും
ഉം എത്ര നമ്മള് നോക്കിയാലോണ്ടേ ഉം
ആഹ് മ്മക്കുണ്ടാവക്കും കൊറെ കഴചുമ്പോ ഇനി ഇണ്ടാവു അറില്ലല്ലേ ആത് കുറ ജന്മന ഉള്ളല്ലേ
ആഹ്
അല്ലേ
എനിക്കറിയില്ല ജന്മിനല്ലാ തോന്നുന്നുണ്ട് ജന്മ പക്ഷെ പാരമ്പര്യമായിട്ടാണെങ്കിലും ഞമ്മക്ക് കി പണ്ട നാല്
ആഹ് ഞാൻ എൻന്റെമ്മാക്കു്റെ പാപ്പാക്കുന്റെറെ അപ്പ നല്ല ഹോട്ടൽ പണിരിക്കണം നല്ല ടേസ്റ്റ് അത് പഴംപൊരി അങ്ങനെയൊക്കെ ഇ് ഞാൻപ്പോ ഇപ്പതാവുമ്പോ ഓൻ പറയാ നീച്ചിക്കണില്ല സുരേഷ് ഉറങ്ങീണന്ന് ഇങ്ങോട്
ഇപൻ്റ് ഇപ്പ ഇണ്ടാക്കുമ്പോ നല്ല ഇതിൽ ഇണ്ടാക്കുവേ
ആഹ് ആഹ്
ഉം എന്നിട്ട് ഇന്നോട് അറിയ പോയി അവിടെ നിന്ന് പഠിച്ചു പോരിറി ഇപ്പ കു ഉപ്പാക്കുംണ്ട് ഉ്മാക്കുംണ്ട് ആഹ് ഉം ഇപ്പ ആക്കണ്ട് ഉമാക്കൊണ്ട്
പിന്നെ ആഹ് കയയിർത്തോണ്ടിണ്ടി വരും ആഹ് കയയിർത്തോണ്ടിണ്ടരും പിന്നെ
ഞമ്മക്കില്ല ഞ ഞാ പേരെന്ന് പോയാ മനോട ഞാൻ അടുപ്പത്തേക്ക് വരൂല ബാക്കിയുള്ള പണൊക്കെ ഞാടു തരാറ അടുപ്പത്തേക്ക് മനല്ല മറ്റേ നമ്മുക്ക് രസമുള്ള കിട്ടണെങ്കില്
ആ അതെ ആഹ അത് ശരിയാ പറഞ്ഞത്
ആ ബാക്കി ഒക്കെ അരിഞ് എടുക്ക എല്ലോ ചെയ്തതു കൊടുക്കും അ മങ്ങള കയ്യിലിട്ടന്നന്ന് ഇളക്കാളിയയി
ആഹ ആഹ എന്നെങ്കിലും ശരിയാവന്ന് പ്രതീക്ഷിക്കാം ഉം എ തപ്പ കാട്ടണ് മുട്ട എങ്ങനെ പൊരിക്കല് മുട്ട എങ്ങനെ പൊരിക്കല്
മുട്ടാ മുട്ടക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിടും പിന്നെ പച്ചമുളക്ടും ഏ പിന്നെ കുരുമുളക് പൊടി പച്ചമുളക് അതി എല്ലാ പച്ച പച്ചമളക് കുരുമുളക് പറ്റില്ലെ പച്ചമുളക് ഇടള്ളൂ മോൻ പ പച്ച മൊളക് പറ്റുള്ള മോൾക്കും പറ്റുല്ല ഓൽക്ക് കുരുമൊളകൊള്ളു ഹസ്ബൻഡറിന് മച്ചമൊളക് വാണം ആപോൽക്ക് പച്ചമുളക് അത് നല്ലോ ഇതാക്കിറ്റ്‌ പിന്നെ നമ്മള സദാ പൊരിക്കണം അതിൽ ഉപയരിച്ചെട്ക്കും ആഹ്
ഇവിടേം അങ്ങനെ തന്നെ ചിലപ്പോ ചിലപ്പോ പെണ്ണിന് ഉള്ളിയൊന്നും വാണ്ടപറഞ്ഞാണ്ട് വെറും ഉപ്പ് മാത്രം ആക്കര് ചിലപ്പ പറേം ഉപ്പും കുരുമുളക്കും മാത്രം മതിറിയും അങ്ങനൊക്കെണ് അപ്പ ആ പർണ മരി ചിലപ്പോ അങ്ങനെ ഓൽക്ക് ചേഞ്ച്‌വാണന്ന് പറയുമ്പോ അങ്ങനൊരു മാറ്റം കാണിച്ച് കാണ്ട് ഇണ്ടാക്കി കൊടുക്കലൂണ്ട്
ആ ഇപ്പൊ പോവും ഇന്നിപ്പോ കഞ്യാണ് അപ്പൊ നൈക്കങ്ങനെ മുട്ട പൊരിച്ച് കൊട്ക്കണം
മ് ആ
കഞ്ഞിമ് നല്ലതാണ് പഷെ മൂത്രക്കാനൊക്കെ ങ്ങനെ എണീക്കൂലെ രാത്രി
ആക്കൊ മൂത്രൊയിച്ചട്ടല്ലേ കിടന്ന ഒർങ്ങൊള്ളൂ അപ്പൊ കുടിച്ചാല് പത്ത് പതിനൊന്നണിയാവേ ഹ് ഹ്
ആ ആ ആ നേരത്തെ കഴിക്കുന്ന്ണ്ടല്ലോ കഴിക്ക്ണ്ടല്ലോ ല്ലേ ആ അപ്പൊ പ്രശ്നല്ല
ആ പിന്നെപ്പോ ഒരു വട്ടൊക്കല്ലേ എണീക്കൊള്ളൂ അത് നമ്മളെന്നുള്ളന്നെയല്ലേ ഒരു വട്ടൊക്കെ
ആഹ്
ആ
അതാണ്
ആ
കുട്ടിയാളൊക്കെ എവിടെ?
ഇങ്ങോട്ട് ഇപടണ്ട് ആ ഫോണമല് അടെണ്ട് ഇപ്പ വായിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ ങ്ങനെ ഇരിക്ക ആ സ്കൂ ക്ലാസ്സൊന്നും തുടങ്ങില്ലല്ലോ മദ്രസ് സ്ലും തുടങ്ങിയില്ല സ്കൂളും തുടങ്ങില്ല ആ ആയിക്കോട്ടെന്നാ